ഹലോ
ആന്റിയില്ലോ
ആഹ് കേക്കണില്ലേ
ആഹ് കേക്കുന്നു കേക്കുന്നു
ആഹ് ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ രാവിലത്തെ
ഉം
ഈ നേരത്ത് പിന്നെ അല്ലെങ്കിലും മക എഴുതാനൊക്കെ ഒണ്ടാവും മോൾക്ക് ഓള് ഒറങ്ങി അതുകൊണ്ട് എഴു എഴുതി നിക്കാനൊന്നുല്ല ആ ഇന്ന് എന്താ അറിയില്ല വേഗം ഉറങ്ങി
ആഹാരോക്കെ കഴിച്ചിട്ടാ ആണോ ഉറങ്ങിയെ
ഏഹ് ആഹ് ഓൻ സ്കൂൾ വിട്ട് വന്നിട്ട് ഞാന് പലഹാരം ഉണ്ടാക്കിരുന്നു അതും ചായയും കുടിച്ചാ അങ്ങനെ ഉറങ്ങി അത് തിന്നിട്ടുണ്ട് ഉം ഇനി കൊറച്ച് കഴിഞ്ഞാ വിളിച്ച് ഇന്ന് ഇവള് ചോറ് തിന്നൂല അപ്പൊ നീ ഉറക്ക ഇപ്പം എണീച്ചാലൊന്നും ചോറ് തിന്നൂല്ല പിന്നെ വിളിച്ചിട്ടും കാര്യല്ല ഉം ഇപ്പൊ നല്ല മഴയല്ലേ പിന്നെ സ്കൂള്ന്ന് വരുമ്പോ നല്ല വിശപ്പക്കാറ് ഓൾക്ക് എന്താ കഴിക്കാന് വെച്ചിട്ട വരിക
അതാ സ്കൂളിലൊക്കെ നമ്മള് കൊടുത്തു വിടുന്നത് കുഞ്ഞുങ്ങള് എത്രത്തോളം കഴിക്കുമെന്ന് നമ്മള് അറിയുന്നില്ലല്ലോ എന്തോ
സ്കൂൾ പോ ഒന്ന് സ്കൂള് സ്കൂള് ഇല്ലെങ്കിൽ പിന്നീ കുറച്ച് കഴിയുമ്പോ കളിയൊക്കെ കഴിഞ്ഞിട്ട് വിശക്കുമ്പോ വരും തിന്നാന് ഇത് സ്കൂളിൽ പോകുമ്പോ തിന്നാതങ്ങനെ പോവും ചെയ്യും പിന്നെ തിന്നലുണ്ടോന്ന് അറിയില്ലല്ലോ സ്കൂളിൽന്ന്
അതെ അതെ നമ്മള് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വിടും പക്ഷെ അവര് കഴിക്കുന്നുണ്ടോന്ന് നമുക്ക് അറിയില്ലല്ലോ
ഉം വരുമ്പോ അവൾക്ക് എന്തെങ്കിലും വേണം അപ്പ ഞാനിന്ന്
ഉം ഓഹ് ഹലോ ഹലോ